ഹലോ... കേക്കുന്നില്ലേ..
ഓ... ണ്ട് എന്തക്കെണ്ട്
എന്താ പരിപാടി വെറുതെങ്ങനെ.. ഇരിക്കാണ്
ഫുഡൊക്കെ കഴിച്ചോ?
ഓ... ഫുണ്ടൊക്കെ കഴിച്ചു.
എന്തേ.. സ്പെഷ്യലെന്തേൻണ്ടായിനോ..? ഓ.... കഴിച്ചു കഴിച്ചിങ്ങനിരിക്കാണ് ഇനട്ത്തത്‌ ചായക്ക് നോക്കാനായി
ചായക്ക് എന്താലേ... മക്കള് സ്‌ക്കൂള്ട്ട് വരാനായിണ്ടാവുല്ലേ..?
മ്.. ന്ന് ശനിയാഴ്ച്ചായോണ്ട്വ്ടെ സ്കൂളില്ല
അ ന്ന്സ്കൂളില്ലാലെ... പിന്നെന്തെക്കെ വേറെന്തെക്കെ
മക്കളക്കെവ്ടെ ഒറങ്ങാണോ?
ഇല്ല്യ.. മക്കളായിട്ടില്ല..
ആയിട്ടില്ലലേ...
എന്തെ
കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ
ഏ
കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആ ഒന്നര വർഷം ആയി
എത്രയാ
കല്ല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആയി അല്ലേ
ഉം ഡോക്ടറെ കാണിച്ചില്ലേ
ഇല്ലാ കാണിച്ചില്ല
ഉം കാണിച്ചു നോക്കികൂടാനോ
കാണിച്ചു നോക്കണം പറ
ആ ആ
ചെല വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതോണ്ടെ
ആ എന്താ പ്രശ്നം
അത് എന്താ പ്രശ്നം ഹസ്ബൻറിന് സുഖമില്ലായിനു അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ
ആ ആ എന്തേ ആക്സിഡന്റ് അങ്ങനെ എന്തേ ഉണ്ടയിയോ
ഇല്ല ഹസ്ബന്റിന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു
ആ ആ
അപ്പ അതുകൊണ്ടാണ്
ഇപ്പൊ നോർമൽ ആയില്ലേ
ഇപ്പൊ ഒക്കെ ഒക്കെയാണ് മാഷള്ള
ആ ആ മഴ ഉണ്ടെന്നവിടെ
പിന്നെ എന്തൊക്കെയാ വേറെ
മയയുണ്ടോ
മഴ ഇല്ലങ്ങനെ നല്ല വെയിലാ ഇവിടെ
ആ അന്ന് പണി അങ്ങനെതന്നെ നല്ല വെയിലാണ്
നല്ല വെയിലും ഉണ്ട് നല്ല ചൂടും ഉണ്ട്
ആ
കുക്കറിൽ ചോറ് വച്ച് അതിനാത്തെ വിസിലാ
എന്താ കുക്കറാ വിസ്സൽ അടിച്ചിന്
കുക്കറിൽ ചോറ് വെച്ചിരുന്നു കുറച്ച് നെയ്ച്ചോറെ ഞാൻ രാവിലത്തെ കളയുന്നിനാ ഹസ്ബന്റ് വന്നപ്പോ ഹസ്ബന്റിന് ചോറുണ്ടാക്കാ
ഏ നെയ്ച്ചോറല്ലേ
നെയ്ചോറ് ഉണ്ടാക്കുന്നെൽ എളുപ്പാണല്ലോ
ആ കറിയോ
കറി രാവിലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിനേന് മീൻ പൊരിച്ചതും ഉണ്ട്
ആ ആ മീൻ വരുണുണ്ടോ അയിന്
എങ്ങനെ
മീൻ വരുന്നുണ്ടോ
മീന് ആ മീൻ കൊ ചെറുതായിട്ടൊക്കെണ്ട് വെലയാണ് എന്നാലും ചെറിയ വെലേന്റെ കുറവുള്ള മീന് ഒക്കെ വാങ്ങലേ കൊറച്ച് വാങ്ങും
ആ ആ നല്ല മീൻ വന്നിട്ട് കൊറേ ആയി
ആ അതെ മീൻ വരലില്ലല്ലോ ഞങ്ങൾ മീൻ വാങ്ങലാ ദൂരെ പോയി വാങ്ങണം
ആ ആ
ഒന്നാമത് തന്നെ മീൻ ഇപ്പം ഇറക്കുമതി ഇല്ലല്ലോ ഇപ്പൊ നല്ല പൈസയല്ലേ മീൻ
ആ അതെ
അതുകൊണ്ട്
ഉം ഇപ്പൊ മത്തിക്കന്നെ എത്ര നാന്നൂറാന്നൊക്കെ പറഞ്ഞ്
നാന്നൂറ്റി ആ ഒരു കിലോ ഇറച്ചിന്റെ വിലയുണ്ട്
ആ ഇണ്ട് അറച്ചിക്ക് അഞ്ഞൂറവണല്ലോ. ഉം അഞ്ഞൂറവാണ്റഞ്ഞു അർച്ചിക്ക്.
ആരാത് വാങ്ങണ് അഞ്ഞൂറുപ്യക്കൊക്കെ.
ഹ്‌ഹും ഞാനും അയ്നെചോയിച്ചല് പെരുന്നാക്ക്ന്നെ നന്നൂറായി. യല്ലോ അപ്പഞ്ഞിഅഞ്ഞൂറാന്നാ പറഞ്ഞേട്ട്റഞ്ഞ് ദെ.
പക്ഷെ അങ്ങനെയല്ലന്താനറിയോ വാങ്ങുന്നവരുണ്ടാവും ചെലപ്പം പൈസ ല്ലൊലക്കെ വാങ്ങും. ഓ
ആ അതണേ ആരും വാങ്ങര്‌ത്. ആ ആരും വാങ്ങരത് അപ്പോല് വെലങ്ങട്ട് കൊറക്കും താനെ.
അതാണ് പിന്നെ ഒന്നാമത് അതല്ല ഇപ്പൊന്നമത്ട്രോളിങ് ആരംഭിച്ചക്കല്ലേ.
ആ അതെ.
രണ്ടു മാസം മുതൽ ട്രോളിങ്ങല്ലെ അപ്പൊ മീനങ്ങട്ടൊന്നും വരുന്നില്ല.
എ എ വരുന്നില്ല. മീനോ അറച്ചിയോ കോഴിയോ ഇല്ലാതെ ചോറ് തിന്നാൻ കഴൂല്ലല്ലേ.
കയ്യുല്ല സത്‌യ്. ആ ഒന്നുല്ലാതെ കയ്യൂല്ല ഇങ്ങനൊക്കെ ല്ലാതെ തിന്നാ അ പണ്ടൊക്കെ തിന്നിനി ഇപ്പൊ അങ്ങനെ കജ്ജുല്ല.
പച്ചക്കറിയൊന്നും ഒറ്റക്ക്കൂട്ടിയൊന്നും കയൂല്ല. ഉം പ ആ പണ്ടൊക്കെ കഴിച്ച് ആതിന്നിനീ ഇപ്പ അങ്ങനെല്ലേ. ഇപ്പൊ കിട്ടിച്ചേലയോക്കുമ്പോ. ആ അതെ എന്നാലും ഓംപ്ലെറ്റ് മ ആ ഓംപ്ലേറ്റ് ഇണ്ടായാലും മറ്റേന്റെത്രങ്ങട്ടെ
അതാണ് മറ്റെന്റെ അത്ര രുത്കിട്ടുല്ല.
ഓന്നൂല്ല.
ഉം ഉം
ക്കലായാലും വേണം.
അതെ
ഉം പ്പം ക്കാലത്തി ഒണക്കല് വാങ്ങിയന്തന്നൊ ഇങ്ങനെ ചീഞ്ഞ് കൊണ്ട്ക്കും ഭയങ്കരെ വെല്ല പരയിലൊന്നും വെക്കാൻ പറ്റൂല.
മുറിച്ചാണ്ട് ഫ്രിഡ്ജി വെച്ചപോരെ.
എ അങ്ങനെ ഫ്രിഡ്ജി വെക്കാ പറ്റോ മുറിച്ച്.
ഇച്ച് ഉപ്പി വിളിച്ച് കുപ്പിലാക്കാണ്ട് ഫിട്ജി വെക്കണം
ആ കുപ്പിലാക്കി അടച്ചക്കണല്ലേ?
അടച്ചക്കണം ഇല്ലങ്കി ഭയങ്കര സ്മെല്ലാ പിന്നെ നമുക്ക് തൊറക്കാൻ പറ്റൂല്ല.
ആ അതാ ഞാൻ ചോയിചത് ഫ്രിട്ജി വെക്കലുണ്ടോയ്ച്ച് ഞാൻതുവരെ വെച്ചിട്ടില്ല.
ഞാനത് നല്ലോണം ചെറുതാക്കി മുറിച്ചാണ്ട് അങ്ങനെ ഫ്രിഡ്ജിവെക്കും നമുക്ക് വേണ്ടുമ്പോ എടുത്ത എന്താലും കേടുംവരൂല്ലല്ലോ. തണുപ്പുണ്ടാവുമ്പോ ഒന്നും പറ്റൂല്ല. നല്ല അടപ്പുള്ള മൂടിലിടണേ.
അടുപ്പുള്ള മുർക്കള മൂടില്
അതെ അതെ മുറുക്കള്ള മുടിലിടണം അടപ്പുള്ളമുടി നല്ല മുറുക്കായണം.
ഞാ അതേപോലെ അച്ചാറൊക്കെ കുറെ മുന്നിട്ട് വച്ചോക്കെ ഫിട്ജി വെക്കലണ്ട്.
ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കിയാതി ല്ലെ ഈ ഉളിയത്തിന്റെ അറച്ചിട്ടൊന്ന് ബീഫ് അച്ചാറുണ്ടാക്കിയാമതി.
ആ മതിയ അന്ന് കൊറച്ച് തോനെ ഉണ്ടക്കി കിട്ടുല്ലോ
ആ
പക്ഷെ ഇപ്രാവശം ഇവിടെ കുറവ്ണേട്ടോ ഇപ്രാവശ്യ ഇവിടെ ഞങ്ങക്ക് കൊറവേനി
കുറവാ കിട്ടിയേ
ആഎനിക്ക് കൊറവ
അതെന്താ
ഞങ്ങക്ക് ഒരു സ്ഥലത്തുന്ന് മാത്രം കിട്ടി ഒരു സ്ഥലത്തന്ന് മാ എത്ര കിട്ടിയനക്ക്‌
ഏ ഞങ്ങൾക്കൊരു നാലു തണ കിട്ടിണ്ടാവും
ഉണ്ടല്ലേ ഞങ്ങക്ക് ആകെ ഒന്നര ലോന്റെ അത്രോള്ളൂ ഉം അത് വെക്കുമ്പോ പിന്നെ നമുക്ക് ഒരു കിലോന്റെ അടിയല്ലേ ഇണ്ടാവുള്ളൂ
ഉണ്ടാവൂള്ളൂ ഞങ്ങൾക്ക് ഒരു നല്കിലോന് നാല്കിലോ കിട്ടിട്ടണ്ട് അതെന്താച്ച പിന്നെ നമ്മള് ഞാനെന്താച്ചാ അനിയത്തിന്റെ കല്യാണകഴിഞ്ഞിനി അപ്പൊ ഓളെ സൽക്കരിച്ചു
ആ ആ
അപ്പൊ അന്ന് പിന്നെ അ ബിരിയാണി ഉണ്ടാക്കി അതുകൊണ്ടാട്ട് തീർന്ന് അന്ന്തന്നെ
ആ ആ ഒരു സൽക്കാരായി അപ്പൊ കഴിഞ്ഞു
രോ ആയി ബീഫും വാങ്ങണ്ട എത് ബീ പിന്നെ രണ്ട് കിലോ വാങ്ങണെങ്കില് ചില്ലി ഉണ്ടാക്കണം അല്ലെ ഇന്ന് അക്കെ ഉണ്ടാക്കാന് ബീഫ് നല്ല ചെലവല്ലേ ബീഫ് ഒന്നും വാങ്ങൂലല്ലോ
ഏർ നല്ല ചിലവാണ്
അതുകൊണ്ട് പിന്നെ അന്നങ്ങനെ ഇണ്ടാക്കി
ആ ബീഫോണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്ക നിങ്ങള്
ബീഫോണ്ട് നിങ്ങ ബിരിയാണ്ടി ആക്കല്ലോ ബീഫോണ്ട്
ഇല്ല ഞാനങ്ങനെ ഉണ്ടാക്കിക്കില്ല
വേവിച്ചാണ്ടുണ്ടാക്കും
കുക്കറിൽ ഇട്ട് ഇട്ടാണ്ടോ
കുക്കറിിലിട്ട ഒരു എത്ര വസില രണ്ട ഇസിലോ മൂന്ന ഇസിലോ കടുപ്പിക്കും
ആഹ ആഹ
ആഹ എന്നിട്ട് സാധാ ബിരിയാണിണ്ടാക്കണം അതുപോലെ ഇിക്ക അറിയി ഞാനെല്ലാംണ്ടി കേട്ട മൂത്തച്ചേരി ഉണ്ടാക്ക പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഉണ്ടായിരില്ലേ
അടിപൊളി നമ്മള് ഞാൻ പറരെ ചിക്കൻ ബിരിയാണി ആണട്ടില്ല എത്രോ രസം ബീഫ് ബിരിയാണിയാ
ച്ചനെ
ആഹ നല്ല അതിന്റെന്താ വച്ചാ നല്ല ചോയ വരുന്നുണ്ട്
ഉം ഉ കല്യാണ സ്ഥലത്തന്ന് നോക്കല്ലേ ആ ചെ ചെമ്പിൽ ഉണ്ടാക്കുമ്പോ പ്രത്യേക
എമ്പ നല്ല അടിപൊളിയയിന് ബിരിയാണി ഒ ബീഫല്ലോ നല്ലടേസ്റ്റ് അങ്ങനൊക്കെ നമ്മ ഉണ്ടീ് വാങ്ങിട്ട്തണ്ട്
ഇല്ല നമ്മള് വേ ചിക്കന എല്ലാം ഇണ്ടാക്കള്ളൂ
അല്ലെങ്കിൽ എന്തെങ്കിലും മുടിയൽച്ചന്റെറെ അർഥിയോ
ആഹ
എ
ആഹങ്ങനക്ക എന്താക്കോണൂ
ആഹ
ഞങ്ങള്ൾ പിന്നെ അധികം മന്തിയ ഉണ്ടാക്ക ഇവിടെമ്മാക്ക് ഇത് പറ്റാത്തതോണ്ട് ബിരിയാണി വെച്ചൂല അപ്പ ഏ ബിരിയാണി മാക്ക് ഇഷ്ട്ടല്ലാം ഉം അതാ മസാലന്റെൊക്കെ ചോയി
ബിരിയാണി അ രസ
ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല തുണ ഉണ്ടാക്കിയല്ലോ വല്ലാതെ ഉമ്മ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കോളി ഏ ഇന്റെ നോക്കണ്ടന്നോക്കെ പറയും ഇന്നാലും ഞങ്ങള് ആ നമുക്കര് ആ കതിയാടാണ് അപ്പങ്ങള് മന്തിയോന്നൊക്കെ ഉണ്ടാക്കല്
അതെ
ഇന്നിപ്പോ അവിടെ വലൊക്കെ വെള്ളച്ചാട്ടോ എന്തോ കാണാനൊക്കെ പോയിരുന്നു
ആര് മക്കളോ
ആ പോണം പറഞ്ക്കണണ്ട്
ഹ ആ
ഇപ്പഎല്ലേടുത്ത് വെള്ളം നിക്കണ ടൈമ് അല്ലേ
നിക്ക്ണ് ട്ടൈ പക്ഷെ ഇറങ്ങാൻ പാടില്ല ഇറങ്ങി കഴിഞ്ഞാല്
എങ്ങനെ
വെള്ളത്തിക്കെ ഇറങി കഴിഞ്ഞാലേഏതെങ്കിലും ആവും ഒ യ്ക്കള്ള ടൈംല്ലേ ഇപ്പൊ
ആ അതെ
ഞങ്ങളെ ഇവിടെ പുഴയൊക്കെ ഉണ്ട് ഞങ്ങൾ ആ ഞങ്ങളെ ഇവിടെ പുഴയൊക്കണ്ട അപ്പൊ മീനൊക്കെ പൂടിക്കും മഴായായാല്
ആ ആ
മഴ മഴയടുത്ത് നല്ല മീൻ കിട്ടും
ആ വലിയ മീനൊക്കെ കിട്ടേയ്ക്കും
ഓ വലിയ മീനൊ കിട്ടും പുഴയ മീനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഏ
പൊരിച്ചലാ വലിയ മീനും ചെറിയ മീന ഇഷ്ടം പോലെ കിട്ടും നന്നാക്കാൻ അങ്ങനെ പണിയൊന്നില്ല അതെന്താ വെച്ചാ ചെറിയ മീനുകൾ കിട്ടുകയാണെങ്കില് കുറെ ചെറിയാ ചെറിയ മീനാണെങ്കിൽ നല്ല പണിയാ ഇന്നാലും പണിയുണ്ട് നല്ല കൊഴപ്പുണ്ടാവും അതിനി ചുണങ്ങ് ഒക്കെ പോകണങ്കിൽ നല്ല ടാസ്ക്കാ
ആ അതന്നെ എന്തോ വെണ്ണീരോ എ തൊക്കെ ഇടുലേ അയ്ല്
ആ ഒക്കേഇടും എന്നാലും നല്ല ടേസ്റ്റ് ആണ്
ഇവിടെ ഒരുസം ഇതേപോലെ കൊണ്ടുവന്ന്നീ അപ്പൊ ഞാന് ഇ നിക്ക് മാണ്ട പറ ഞാണ്ട് ഞാൻ ഇവടെ മൂത്തച്ഛനോടുത്ത് ഓല് തിന്നും ഇവിടെ ആരും ഇവിടെ ആരും തിന്നുലാ അയ്
ഇഷ്ടുണ്ടാവലോല്ലേ
ഏ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അത് വേറെരു ചോയ ആണ്പറഞാണ്ട്
ആ ഇബടെ എല്ലാവർക്കും
അപ്പൊ അങ്ങനെ
നമ്മള് പിന്നെ ഓൾറെഡി ഇവിടെ ജീവിക്കുന്നതായോണ്ട്
ആ
ഇഷ്ടേക്ക പിന്നെ നിങ്ങ നമ്പർന്നെയല്ലേ
ആ
നിങ്ങള് വാട്സആപ്പിൽ ഇനിക്ക് അയച്ച നമ്പറിൽ തന്നെ ഇങ്ങളെ വിളിക്കണ്ടേ
ഓ ഓ ഈ നമ്പറിൽ തന്നെ
ആ എന്നായിക്കോട്ട എന്നാ ഞൻന് വിളിക്കണ്ട് കേട്ട എന്നാല്
ആ ആയിക്കോ